ഹലോ
ആഹ സുഖായിട്ടിരിക്കുന്നോ
ഓ സുഖാണ് എന്താണ് വിശേഷം ഓ ഇപ്പൊ ഇന്ന് നല്ല മഴെ
ഇന്ന് ഇവിടെ ആന്നോ ഇവിടെ നല്ല വെയില്
ആണോ
ആഹ് നല്ല വെയിൽ ഇന്നലെ ഇന്നും നല്ല വേയില് മഴ പെയ്തതേ ഇല്ല
ആഹ് ഇന്നലെ തീരേ മയ പെയിതില്ലട്ടോ ഇന്നലെ നല്ല വേയില് രാവിലെ തൊട്ട് വ വൈകുന്നേരം വരെ നല്ല വെയിലേന്ന്
വേലായിരുന്ന് ആഹ്
ഇന്നിപ്പോ രാവിലെ തൊട്ടേ നല്ല മഴെ
മഴയല്ലയോ ആഹ് രാവിലത്തെ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞോ
ഓഹ് ചായ കുടി ഒക്കെ കഴിഞ്ഞു ഞങ്ങൾ കാപ്പിയല്ല ചായെ ആഹ് ഏഹ്
എന്തുവാര്ന്ന് കഴിക്കാൻ
പുട്ടും ചെറുപയറും
ഉം ഉച്ചക്കത്തേക്ക് സ്പെഷ്യൽ ഇണ്ടോ
ഉച്ചക്കത്തെ സ്പെഷ്യല് മീൻ ഇണ്ട് എല്ലാതും സ്പെഷ്യൽ ഒന്നുല്ല ഉം മീൻ വാങ്ങിച്ചെച്ച്ണ് അത് കറി വെക്കണം പൊര് ക്കണം ഉപ്പേരി ഇണ്ട് പയറും കാരറ്റൂടിയും ഉപ്പേരി വെച്ച്ണ്
ആഹഹാ ഇവിടെ രാവിലെ ഇവിടെ രാവിലെ ഇടിയപ്പ ആയിരുന്ന്
ഏഹ്
ഗ്രീൻ പീസ്കറിയും
ഏഹ്
പിന്നെ ഉച്ചക്കത്തേക്കല്ലാം റെഡിയ ആയി മീനാള്ളേ
ഏഹ് ഇന്ന് സ്പെഷ്യലയിട്ട്ക്കെ കുക്ക് ചെയ്യാൻ ഇഷ്ടള്ള ആളാ?
ഇല്ല സ്പെഷ്യൽ ആയിട്ടൊന്നും കുക്ക് ചെയ്ത്തില്ല അതൊന്നുംല്ല എങ്കിലും ഇടക്കൊക്കെ സമയം ഇല്ലടാ ഹലോ ഞാ ചെയ്യുന്നുണ്ട് അതിനുള്ള സമയം കിട്ടുന്നില്ല
അഹ് അഹ് എന്ത്‌ചെയ്യ്ണ്
ഞാൻ എക്സറേ ടെക്നീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്
ആണോ അപ്പൊ ഷിഫ്റ്റ് ആയിട്ടായിരിക്കുംല്ലേ
ഇല്ലതാ. ഇന്നലെതൊട്ട് നൈറ്റ് അരുന്ന് മനഞാന്ന് പോയിട്ട് തൊട്ട്
ഏഹ്
ആ നൈറ്റ് കഴിഞ്ഞ് രാവിലെ എട്ടരക്കെയാ വന്നത്
ഉം അപ്പൊന്ന് നൈറ്റ് ഓഫ് ഉണ്ടാവൂലേ എത്ര ദിവസം ഉണ്ടാവും നൈറ്റ്?
ഒരാഴ്ചുണ്ട് നൈറ്റ്. നമ്മള് ശനിയാഴ്ച കയറിയ പിന്നത്തെ ശനിയാഴ്ച രാവിലെ നമുക്ക് ഇറങ്ങാം
ആണോ ആഹ് ഇന്ന്ഇപ്പോഞ്ഞ് നൈറ്റ് ആയിരിക്കൂല്ലേ പോണ്ട്
നൈറ്റ് അതിന് പോണം വൈകിട്ട് ന് നൈറ്റ് പോണം
അപ്പോ അതിന്റെ ഇടെല് കുക്കിങ്ങും പേരയിലെ പണിയും പിന്നെ നമ്മള് ഒറക്കും കാണല്ലോ കഴിക്കുകാനായി
ആന്ന് ആന്ന് അതാ പാട് എല്ലാം കൂടെ ആവുമ്പോത്തിന് ഒര് പരിവാകും
ഒറങ്ങാൻ ടൈം കിട്ടോയ്‌ക്കുംലെ നെ
ആഹ് ഉണ്ട് ഏഹ് ഒറങ്ങ ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ട് കൊറച്ചേരം ഒറങ്ങും ഇവിടെ ഉം സമയമില്ല രാത്രി നമുക്ക് നൈറ്റ് വന്ന് കഴിഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ ഒരു മണി ആകുമ്പോഴ്ത്തിന് നമുക്ക് കെടക്കാം
ആ എക്സ്റായോണ്ട് പിന്നെ അതിന്റെഷം അങ്ങനെ ഒന്നും ഇണ്ടാവേ ഉണ്ടാവൂല ലെ കേസ്
അല്ല ഉണ്ടടാ ഇ സി ജി ഉണ്ട് നമുക്ക്
ഇ സി ജി ഉണ്ട് ആഹ് ആഹ്
അതിന് എടക്കിടക്ക് ആൾക്കാര് വരും നമ്മൾക്ക് കെടന്നാലും വിളിക്കും
ഏഹ്
ഗ്യാസ് കയറിയതായാലും നെഞ്ച് വേദന പോണൊക്കെ വരുമ്പോൾ നമുക്ക് ഈ സി ജി എടുത്ത് കൊടുക്കണല്ലോ ങ്ങേ പിന്നെ അതിനൊക്കെ വിളിക്കും
ഏഹ്
ഉം അതുകൊണ്ട് കെടന്നാലും ഒരു മണിക്ക് കെടന്നാലും എടക്കെടക്ക് എണീക്കണം നമ്മള് മ്മ്
കൊറേ വർഷായോ വർക്കിയ്യലൊടങ്ങീട്ട്
ഇപ്പോ ഒരു വർഷം
ഒരു വർഷം ആഹ് ഉം എഹ്
മക്കളൊക്കെ ഉണ്ടോ? കല്യാണം കഴിഞ്ഞെ ആഹ്
കല്യാണം കഴിഞ്ഞോ? മക്കൾ രണ്ടാള്ണ്ട്
രണ്ടു പേരുണ്ടല്ല്യോ പഠിക്യു കുഞ്ഞ് പിള്ളാരാണോ?
ആ ഒരാൾ എൽ കെ ജി ആണ് ഒരാൾ ചെറുതാണ് ഒന്നര വയസ്സായിട്ടൊള്ളൂ മോനാ വലുത് മോളാണ്
ആഹ് സെയിം എന്റെയും മു മൂത്തത് മോളാ രണ്ടാം ക്ലാസ്സില്- മോന് അംഗനവാടീല്.
ഏഹ്
അംഗൻവാടി പോയേക്കോ രണ്ടാളും പോയേക്കോ
ആഹ് അവൻ അങ്ങനവാടി പോവും അവൾ മോൾ രാവിലെ സ്കൂളിലും പോയി
ആണോ ആഹ് പോവാൻ മടിയൊന്നുംല്ലേക്കും അംഗൻവാടിയില്
ഇല്ല അത് കുഴപ്പൊന്നുല്ല അവൻ ഇഷ്
ചെല മക്കൾക്ക് ഭയങ്കര കരച്ചിലും ഇതായിരിക്കുവല്ലോ പോണില്ലാ അഹാ
അത് ശെരിയ കൊഴപ്പൊന്നുല്ല മോൻ
അങ്ങനെ ആകുമ്പോ പിന്നെ സുഖക ഇങ്ങക്കും ഒരു സുഖ വർക്ക് ചെയ്യണ ആളും കൂടി ആകുമ്പോ പോയി കിട്ടിയാൽ ഒര് സമാധാനാണല്ലോ
ആഹ് അതാ ഉച്ചയ്ക്ക് എന്നാലേ ഉറങ്ങാൻ പറ്റു അല്ലെങ്കിൽ പിള്ളേർ രണ്ട് പേരുംകൂടി വന്നാൽ അമ്മേ അമ്മേന്ന് വിളിക്കും.
യോ പിന്നെ ഒറകോം നടക്കത്തില്ല.
എല്ലാ അപ്പങ്ങള് രാവിലെ ഷിഫ്റ്റിന് പോകുമ്പോ എന്താക്കല മോനെ കൊണ്ടരാനും കൊണ്ടയാക്കാനും
അല്ലാ അമ്മയൊണ്ട് അമ്മയും അച്ഛനുമൊക്കെയൊണ്ട് ഇവടെ ആം ഹസ്ബന്റിന്റെ അമ്മേ അച്ഛനും ഒക്കെ ഉണ്ടായോണ്ടെ
ആഹ് ഇങ്ങള് എല്ലാരും ഒരുമിച്ചേക്കും
അതുകൊണ്ടല്ലയോ പോവാൻ പറ്റുന്നത് ല്ലെങ്കിൽ എനിക്ക്‌ ഇനി പോവാൻ പറ്റത്തില്ലല്ലോ.
മക്കള വിട്ട് പോവാൻ കയില്ലല്ലോ.
അത് പറ്റത്തില്ലല്ലോ ഒരാൾ നോക്കാനില്ലാ തെങ്ങന അവടെ പിന്നെ
ഞാനും ഇപ്പതാ ഞാനും വർക്ക് ചെയ്തിനു ഇപ്പം മോന്ണ്ടായാരെ പോവേല്ല ഒന്ന് ഫീഡിങ്ങ് ടൈം ആണല്ലോ അതൊന്ന് കയ്യട്ടെ എന്നുള്ള ങ്ങനെ ന്ക്ക
നിക്കിയ ആ എന്തുവാര്ന്ന്
ഞാൻ ഫാർമസീല്.
ഫാർമസിയില ഉം
അപ്പൊ അങ്ങനെ നിക്ക ഇപ്പൊ ഫീഡ് ചെയ്യുന്ന ടൈമില് നമ്മൾ പോവാന്നറിണെ ഒര്
ആഹ്
നോക്കാനും ഈ പറഞ്ഞമാതിരി ഹസ്ബന്റി ന്റെ ഇമ്മണ്ട് ഓല് പറയും ഇയ് പൊയ്ക്കോ നോക്കണ്ട ഞാൻ നോക്കിയോള എന്നൊക്ക പറിമ് പക്ഷെ അമ്മോ എന്തോ ഒരു മനസ്ക്ക് എന്തോ ഒരു എടങ്ങേറ ഈ ടൈമില് ഓലെ ഇട്ട് പോവാന്ന് പറിമ്പോ എന്തോ ഒര്
ഉ അപ്പൊ എത്ര എന്നോട്ട് വർക്കിന് പോവാൻ രണ്ടു വയസായിട്ടേ പോകുന്നുള്ളോ കുഞ്ഞിന്
ആ രണ്ട് വയസ്സ് കൊറച്ചൊന്ന് ആവട്ടെ രണ്ടു വയസ്സായിട്ട് നോക്കണ എന്ന് വിചാരിക്ക
ഉം ഉ എവിടെങ്കിലും പോണവിട കുഞ്ഞുങ്ങൾ നോക്കാനാകുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോണം
ആ ഇപ്പത്തെ കാലത്ത് പോ വർക്കിന് പോവാതിന്നിട്ട് കാര്യല്ലാ ഇപ്പ ആണുങ്ങള് മാത്രം ചെയ്തിട്ട് ഓടിയെത്തൂല നമ്മളും കൂടി നോക്കാതെ
നമ്മള് രണ്ട് പേര് പോയാല ഒര് വീട്
ആഹ് രണ്ട് പേരും പോയാലേ നടക്കൊള്ളൂ
സത്യം
എവടേലും നോക്കണം ഇപ്പൊ ഓനെ ഒറ്റക്കാക്കി പോവാൻ ഏതായാലും കഴി
പറ്റത്തില്ല ശെരിയാ എനിക്കും അതാ ഇതായി ഡിലെ ആയത് ഞാന് ആഹ് ഫസ്റ്റ് മോളെ ആയി ഒരു മൂന്ന് വയസ്സ് കഴിഞ്ഞപ്പഴ്ത്തേന് അട്ത്ത ആളായി പ്രഗ്നന്റ് ആയി പിന്നെ അതിനും രണ്ട് വയസ്സൊക്കെ കഴിഞ്ഞപ്പഴ്ത്തേന് രണ്ട് മൂന്ന് വ കഴിഞ്ഞപ്പഴ്ത്തേനാ പിന്നെ ഇനി ജോ ഇതിന് അറങ്ങിയത്
ഉം അങ്ങനെന്നെ ചെലൊര് ഈത് വെച്ചൊക്കെ പോവും പക്ഷെ അങ്ങനൊക്കെ പോവാനാണ്ട് ഒരു മനസ്സ് വരൂല അങ്ങനെ പബ് ചൈത് വച്ചൊക്കെ പോവല്ണ്ടല്ലോ പോണ ആൾക്കാരില്ലേ ഉം
ഉം
ഇപ്പ ഏതാലും അവടക്കട്ടെ രണ്ട് വയസ്സണ്ട് കഴിയട്ടെന്ന് വിചാരിച് ഉം
പിന്നെ വേറെന്തൊക്കെണ്ട് ഹസ്ബൻഡ് എവിടാ
ഹസ്ബൻഡ് ഇവിടെ നാട്ടിൽ ഇപ്പ നാട്ടില്ണ്ട് പൊറത്തേനു ഇപ്പം നാട്ടില്ണ്ട് ഇങ്ങള ഹസ്ബൻഡ് ഇവടല്ല ആഹ് ഉം
ഞാനും ആത് ഇപ്പം ലീവിന് വന്നാര്ന്നു ഡിസംബറി ലീവിന് വന്നാര്ന്നു
ഏഹ്
ആഹ് ഇനിയിപ്പം ഓണത്തിന് വരും
ഓണത്തിന് വരും ആ ഓണാ വാനായല്ലോ
ഓണാവാറായല്ലോ ഇഞ്പ്പോ ഓണത്തിന്റെ തൊടങ്ങണം അപ്പഴ്ത്തിന് വെരും ഉം ഉം
നാല്ലോണം ആഘോഷിക്ക്ണ ആൾക്കാരന്നേ
ഓണം നല്ല പോലേ ആഘോഷിക്കും
ആഹ് ആഹ്
ഉം
പിന്നെ ഉം ഇങ്ങളെ വീട്ടിൽ ആരക്കെ ഇള്ളേ അമ്മിം അഛനൊക്കെല്ലേ
എവിടാ എന്റെ സ്വന്തം വീട്ടിലോ അതോ ഹ അമ്മിം അച്ഛനും പിന്നെ എനിക്ക് മൂത്താളുണ്ട് മൂത്താളും വൈഫും കുഞ്ഞും ഉം അങ്ങനെ
ഉം ഉം
ണ്ട് അവിടെയും എടക്ക് എടക്ക് പോകും അടുത്ത എനിക്കിവിടെന്ന് അര മണിക്കൂർ പോകാനുള്ള ദൂരവെ ഒള്ളു
ഏഹ് അങ്ങനെ ആവുമ്പോ പിന്നെ അവല വിട്ട് നിക്ക്ണ ഒര് ഫീല് ഇണ്ടാവുലല്ലോ
എടക്ക് ഇങ്ങോട്ട് വരും ഇവിടെ വന്ന് പിള്ളേരെ കൊണ്ടൊവും മൂത്താള് വ പിള്ളേ രണ്ടുപേരിം കൊണ്ടൊവും പിന്നെ ഞാൻ അങ്ങോട്ട് പോവും അങ്ങനെ ഉം
ആഹ ഉം
ഉ
ഇല്ലാഞ്ഞാല് ഇങ്ങനെ കൊറേ കഴിയുമ്പോ നമ്മള് സ് മക്കളെ സ്കൂൾ നോക്കണം ഒക്ക നോക്കി ഒയിവോക്കി പോവാൻ കയ്യോ?
സത്യം സത്യം പിന്നെ? മോളെത്രല്ലാന്ന പറയുന്നെ? എ. ൽ കെ യു. കെ. ജിയിലോ?
എൽ കെ ജി ഇപ്പ ഈ കൊല്ലം ചേർത്തിയതാ
ഉം ഉം ഉം
നല്ല പണിയാ എൽ കെ ജി യില് ഇപ്പൊ ഈ കൊല്ലം എൽ കെ ജിയാവുമ്പോ ഒര് ഓലെങ്ങനെ വെയ്ത്തലങ്ങനെ നടക്കണം എയ്തെണെങ്കിലും വായിക്കണെങ്കിലും ഒപ്പാട്ട് ഇരുന്ന് കൊടു ക്കണം ഉം ഇഞ്ഞൊന്ന് റെഡിയായി വര് ആഹ് റെഡിയായിങ്ങനെ വര്ണം.
മോളെ ഇതിന് വിടുന്നേന് മുമ്പ് അക്ഷരം പടിക്കാൻ വിടുന്നുണ്ടായിരുന്നോ?
ആഹ് ഓള് അംഗൻവാടി പോയിണ് ഒരു വർഷം അംഗൻവാടി പോയിണ് ല്ല ഇന്നാലും ആണ്ട് ഇര്ന്ന് കൊടുക്കണം എഴ്തണെങ്കിലും വായിക്കണേലും
ആന്ന് നമ്മള് പറഞ്ഞ് കൊടുത്തോണ്ടെയിരിക്കണം ഇന്നാലെ എന്തെങ്കിലൊവൊക്കെ മനസ്സിലാവത്തൊള്ളു കുഞ്ഞു പിള്ളാരല്ലയോ
ആഹ് കുഞ്ഞി പിള്ളാരല്ലേ?
ഉം ഉം
ഓനെന്തോ മനസ്സിലാവോ അക്ഷരൊക്കെ അംഗൻവാടി പോയിട്ട്?
ആഹ് അംഗനവാടിലല്ല ഡാ ഞാനിപ്പോ അപ്പറത്തെ ട്യൂഷനും വിടുന്നുണ്ട് അംഗനവാടിയിലേ അംഗനവാടിയില് ഒന്നും പഠി പിക്കുന്ന് ഒന്നുവില്ല
ആഹ്
ആഹ് ജസ്റ്റ് പോകുന്നു അത്രേയൊള്ളൂ
അപ്പൊ ട്യൂഷന് അംഗൻവാടി കഴിഞ്ഞിട്ട് കൊണ്ടയാക്കല?
അംഗനവാടിയൊക്കെ കഴിഞ്ഞിട്ട് അഞ്ച് മണിയാവുമ്പോ ഞങ്ങളെ തൊട്ടപ്പുറത്തെ വീട്ടില്
ഏഹേ?
ആഹ് ആ കൊച്ച് പഠിപ്പിക്കും അക്ഷരം പഠിപ്പിക്കും
ഏഹേ ആ അങ്ങനെ ആകുമ്പോ പിന്നെ അക്ഷരൊന്ന് ക്ലിയറായിക്കോളുവല്ലോ
ആന്ന് ആന്നാന്നാ ആന്ന് ആന്നാന്ന് അവനെ യു കെ ജി വിടാനാ ഞാൻ വിചാരിക്കുന്നേ എൽ കെ ജി വിടാതെ അതിന് പകരം ട്യൂഷൻ അക്ഷരം ഒന്ന് പഠിപ്പിച്ച് യു. കെ. ജിയിലോട്ട് ആകാന്ന് വിചാരിച്ച്
ആ എൽ കെ ജില് ഇപ്പൊ കാര്യായിട്ട് അക്ഷരം പഠിപ്പിക്കലന്നെയൊള്ളൂ അപ്പൊ യു കെ ജിയിൽ ആക്കിയാലും മതി മതിയല്ലോ ഓനൊന്ന് എയ്മിടായി കിട്ടിയാല് യു കെ ജിക്ക് ആക്കിയാലും മതിയല്ലോ
അക്ഷരവൊക്കെ പഠിച്ച് അക്ഷരവും പഠിച്ച് ഇംഗ്ലീഷ് അക്ഷരവും പഠിച്ച് ഇപ്പൊ ആഹ് പടിച്ച് ഇപ്പൊ രണ്ടക്ഷരം കൂട്ടി വായിക്കാന് അങ്ങനെ പഠിച്ചു കൊണ്ടിരിക്ക ഇപ്പൊ ഉം ഫ്രീയായി എന്നാ ശരിയെടാ കേട്ടോ